ഹലോ കേക്കാമോ ആഹ് ആഹ് ഇപ്പൊ കേക്കാം. ഫസ്റ്റ് എടുത്തപ്പോ കേൾക്കാൻ വയ്യായിരുന്നുട്ടോ.
അതെ അത് ആ ആഹ് ഞാന് ഇപ്പെ അക ത്താ അതായിരിക്കും.
ആഹ് അതായിരിക്കും ഇല്ല ഇല്ല കൊഴപ്പൊന്നുല്ല.
ആഹ്
അപ്പൊ അത് കേൾക്കാൻ ചെലപ്പോ റേയ്ജ് ഇല്ലായിരിക്കും ഇവിടെ നല്ല മഴയാണേ.
അതെ മഴ ഏഹ് ഇവിടെ ഇന്ന് മഴ പെയ്തിട്ടേ ഇല്ല
ഇല്ലല്ല ഇവിടെ ഒരു ഒന്ന് രണ്ട് മണിക്കൂറായി ഒരേ നിപ്പിലങ്ങ് മഴ പെയ്യുവാ.
ആഹ് ഇപ്പോത്തെ മഴക്കൊക്കെ ഭയങ്കര വെള്ളവും ഉണ്ട്ല്ലേ ഭയങ്കരായിട്ട് അങ്ങനെ പെയ്യുവോ
ആഹ് ഭയങ്കരമായിട്ട് പെയ്യാ ചെറുതായിട്ട് പെയ്യുവാണെങ്കിൽ അല്ലേ തണുക്കത്തുള്ളൂ ഇത് അതല്ല ഭയങ്കരയിട്ടങ്ങ്
ആ അതെയോ കാറ്റെക്കെ ഇണ്ടോ
ആ കാറ്റു ഉണ്ട് കാറ്റു എടക്കാര് ഇടീം കേക്കാ
ഓ അയ് ശരി അവിടെ എങ്ങനെ മഴയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണോ വെള്ളം കയറേ
ഇല്ല ഇതുവരെ വെള്ളം കയറാത്ത ഏരിയാണ് ഇതുവരെ വെള്ളം കയറിയിട്ടില്ല
ഓഹ് അയ് ശരി പക്ഷേ പേടി ആലെ മഴയാകുമ്പളെയ്
ആ മഴയാവുബോ പേടിയായി എവിടെ എപ്പൊ എന്ത് സംഭവിക്കുവന്ന് അറിഞ്ഞൂടല്ലോ
ആഹ് ആ കഴിഞ്ഞ വർഷക്കെ ഉം
ആഹ് ആഹ് കഴിഞ്ഞ വർഷം അള്ളോ കഴിഞ്ഞ വർഷത്തൊന്നും ആലോചിക്കാനേ പേടിയല്ലേ
അതെ അതെ ഇപ്പോൾ കഴിഞ്ഞ വർഷാലും അതിന്റെ മുമ്പത്തെ വർഷാലും ആ അത് ആലോചിക്കാ ജിക്കുമ്പോ തന്നെ ഭയങ്കര പേടിയാ അപ്പോ. ഓഹ് ഓഹ് ഒരു ഒരിക്കലും വിചാരിക്കാതെ ഉറങ്ങാൻ കിടന്നവരാണല്ലോ
അതെ അതെ ഒന്നും
അച്ചാ അച്ചച്ചാ എന്താ അപ്പൊ പക്ഷെ നമുക്ക് ആ വാർത്ത കേൾക്കുമ്പോ ഭയങ്കര വിഷമാട്ടോ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോക്കെ ആ ന്യൂസിലിങ്ങനെ അവിടുത്തെ ഓരോ വിശേഷങ്ങളൊക്കെ കേൾക്കുമ്പോ
ആഹ്
ഭയങ്കര വിഷമാണ് അത് സത്യം പറഞ്ഞാല് ഞ ഇപ്പോ ഈ വെക്കേഷനിലൊക്കെ കൊറേ ആളുകൾ അവിടെ കാണാനൊക്കെ പോയി ട്ടുണ്ടായിരുന്നു നിങ്ങള്
ആഹ് പോയിട്ടുണ്ടായിരുന്നു ഇല്ല നമ്മള അടുത്തല്ല
ഉം
ഹലോ നമ്മള അടുത്തല്ല നമ്മള അടുത്തല്ല നമ്മള അവിടുന്ന് ജില്ലകളെ വ്യത്യാസണ്ട് ഉം
അതെ ആഹ് അപ്പോ അവിടെ പോ ഞാൻ പറ
ഹലോ
പറയാ അവിടെ നമുക്ക് മരത്തെ ആഹ് കേൾക്കില്ലേ
ആഹ് ഇല്ല നമ്മള് ആഹ് ഇപ്പൊ കേക്കാം നമ്മള് പ്രതീക്ഷിക്കാതെല്ലേ കിട ക്കുന്നത് ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ
അതെ അതെ
എല്ലരെയും കാക്കട്ടെ
എന്ന് പറഞ്ഞാലൊക്കെ എങ്ങ് പോവാ നോ ഒരു കുടുംബം മൊത്തൊക്കെ അങ്ങ് പോവാന്ന് പറയുമ്പയേയ്
ആഹ് ആഹ് അതെ അതെ
ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യാണ് ആഹ് ഞങ്ങളിവിടെ കൊറേ ആളുകൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പോവാന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കാണാൻ ആ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഉം ഈ വെക്കേഷനിൽ കൊറെ ഇങ്ങനെ നമ്മൾ ടൂ ടൂറിസ്റ്റ് സ്ഥ പ്ലേസ് പോലെ പക്ഷേ ടൂറിസ്റ്റ് റ്റല്ല അവിടെ ഒരു ഫീലിംങ്ങ്സ് അനുഭവങ്ങള് അവിടെന്ന് പറയുമ്പോ നമ്മള് വൈകാരികായിട്ട് ഇങ്ങട്ട് വിതുമ്പി പോവും അവിടെ ആ സ്ഥല
ആഹ് അതാ കൊറേ പേര് പോയ ഞാൻ മറ്റേ സ്റ്റോറി ഒക്കെ കണ്ടായിരുന്നു ഒരുപാട് പേര് പോയതും അവിടെയ് ചൂരൽമലയിലെ ഉം
ഉം എന്തായാലും വല്ലാത്തൊരിത് പക്ഷെ നമുക്കും അവിടെ പോ അവര് പറയുന്നുണ്ടല്ലോ ഒരിക്കലും അവിടങ്ങനെ വെള്ളം കേറലില്ല അല്ലെങ്കിൽ അങ്ങനൊന്നും ഇല്ലാത്തൊരു സ്ഥലവാണെന്നും പറയുമ്പോ നമുക്ക് ആകെ പേടി ആഹ് നമ്മളെ സ്ഥലം അതിപ്പോ നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ആയി അങ്ങനത്തെ മഴകളാണ് ഇപ്പൊ പെയ്യുന്നതൊക്കെയ് ഇപ്പോ എന്താ പറയാ ഇപ്പ തന്നെ സ്കൂളുകൾക്കൊക്കെ ചെല ജില്ലകളിലൊക്കെ ഇങ്ങനെ സ്കൂളുകൾക്ക് അവധിയൊക്കെ കൊടു ത്തിട്ടുണ്ടെന്നൊക്കെ ഇന്നാള്
റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെയാണ് പല സ്ഥലങ്ങളിലും ഇപ്പൊ
ആഹ് അതെ അതെ അപ്പോ നമുക്ക് ഭയങ്കര മഴാന്ന് പറയുമ്പം നമുക്ക് അനുഗ്രഹാണ് നമ്മളിപ്പോ ചൂടൊക്കെ ഇതുവരെ ചൂടായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് നമ്മളൊന്ന് മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് പറഞ്ഞോണ്ടിരിക്കായിരുന്നു പക്ഷെ ഇങ്ങനെ മഴ പെയ്യുമ്പോ നമ്മള് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ആണ്
ബുദ്ധിമുട്ടാ ആദ്യ ഈ പേടിയല്ലേ വരുന്നേ ചൂരൽമലന്റെ ഒക്കെ ആലോയ്ക്കുമ്പം
അതെ അതെ ഭയങ്കര പേടിയാ മഴയാവുമ്പോ രാവിലെയൊക്കെ മഴ ഇങ്ങനെ തൊടങ്ങുമ്പോ സ്കൂളിലേക്ക് പോകുമ്പോക്കെ മക്കൾ പോകുമ്പഴേ
ആഹ് ആഹ്
ഭയങ്കര ആ ഒരു പോകുമ്പോ തന്നെ മഴ പെയ്താ ഒരു ആ ദിവസത്തെന്നെ ഒരു നമുക്കൊരു ഫ്രഷ് ഫീൽ ചെയ്യൂലല്ലോ നനഞ്ഞൊട്ടി ഇനിപ്പൊ വാഹൻ, ആഹ് വാഹനത്തിലായാലും നമുക്ക് ഒരു ടെൻഷനാ. പോകുമ്പഴേ ഉം അങ്ങനെയൊക്കെ. അവിടെ എങ്ങനെയാ വെള്ള ഒക്കെ കൂടിയിട്ടുണ്ടോ മഴ പെയ്തിട്ട് കെൻ്റ്റ്
ആഹ് ആഹ് എന്താ ഓഹ് കൂടിയിട്ടുണ്ട് നമ്മക്ക് വെള്ളം ആഹ് ഡെയിലി ഒരു തവണ അടിക്ക്യാണെങ്കി കുഴപ്പ ഇല്ല. ഒന്നിൽ കൂടുതൽ അടിക്കാണെങ്കിൽ പിന്നെ വെള്ളം കാണൂല്ലായിര്ന്ന്. ഇപ്പ അങ്ങനെയല്ല ഇപ്പൊ നല്ല വ്യത്യാസം ഉണ്ട് വെള്ളമൊക്കെ ഉണ്ട്.
ഓഹ് അങ്ങനെ. എഅവിടെ കിണറാണോ പൊഴകളുണ്ടോ അടുത്ത്, പൊഴൊക്കെണ്ടോ?
ഇല്ല ഇല്ല വാ പാടവാണ് പറ ഇതുണ്ട് പാടുണ്ട് വയലുണ്ട്.
ഓഹ് അത് ശെരി. ഇപ്പൊ പാട ഒന്നും അങ്ങനെ കാണാറില്ലല്ലോ.
എഹ്ആഹ് എവിടെയെങ്കില് എവിടെയെങ്കിലൊക്കെ ഉള്ളൂ. അവിടെ പിന്നെ റീൽസ് റീൽച്ചെടുക്കാനുള്ള കൊച്ചുങ്ങളെ ബഹളമായിയിരിക്കും.
അഹ് ശരിയാ. ഇവിടെ അങ്ങനെ അടുത്ത് പാടങ്ങളൊന്നു ഇല്ല്യ. ഏഹ് ഇവടെ കൊളങ്ങളൊക്കെണ്ട്. പാടങ്ങളില്ല്യ.
ആഹ് ഇവിടെ കൊളവിൽ, ആഹ് കൊളം ചെറിയ മീൻ പിടിക്കാൻ പരുവത്തിലുള്ള ഒക്ക ഉണ്ട്. അല്ലാതെ കുളിക്ക്യാൻ പരുവത്തിലുള്ളത് ഇല്ല.
ഏഹ് അത് ശരി. പിന്നെ, അങ്ങനെയൊക്കെ. പിന്നെന്താണ്? പിന്നെ, എന്താ എന്താ പരിവാടി?
പരിവാടീ അട്ക്കള പരിവാടി ഒതുങ്ങിയില്ലായിരുന്നേ. കൊച്ചുങ്ങളൊക്കെ പോയപ്പ ചെറിയ ഇച്ചിരിയും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പം അതില്.
പിന്നെ ഇപ്പോം ഏഹ് ഇപ്പപ്പ കൂടുതലും ഇങ്ങനെ ആളുകൾ ങ്ങനെ വീട്ടിൽ കൊറെ ആളുകളുണ്ടോ? നമ്മ കൂട്ടുകുടുംമ്പാവുമ്പോ അത്യാവശ്യം പണികൾ വരും.
ആഹ് കൂട്ടുകുടുംബാണ് നമ്മള്. ഹസ്ബൻഡിന്റെ ഉമ്മ, വാപ്പ, പെങ്ങള്, പെങ്ങളെ കൊച്ച് പിന്നെ ഞങ്ങളും. ആഹ് ഹസ്ബന്റിൻ്റെ അനിയന് എല്ലാരും ഉണ്ട്.
ഒഹ് അത് ശരി. അപ്പോ അത്യാവശ്യം അം പണികളൂണ്ടാവും.
ഒണ്ടുണ്ട്.
ആഹ്. ഇവിട് ആഹ് പക്ഷേ നമ്മൾ ഇവടേന്നൊക്കെ പറയുമ്പം, ഇപ്പം ചെല വീടുകളിലൊക്കെ നമ്മൾ പെട്ടെന്ന് പണി ഒതുക്കോല്ലോ.
ആഹ്
പെട്ടെന്ന് പണി ഒ വ് ഇപ്പം രണ്ടു നേരം ഫുഡ്, അവിടെ എങ്ങനെയാ രണ്ടു നേരം ഫുഡ് ഒക്കെ വെക്ക്വോ?
ആഹ് വെക്ക്യും. ഏഹ് രാത്രി കാപ്പി വേണം. ഉച്ചയ്ക്ക് ചോറ് രാത്രി, കാപ്പീന്ന് പറഞ്ഞാ പലഹാരം വെല്ലോം വേണം.
പലഹാരം അത് ഇപ്പ ആഹ് അത് എൻ എന്ന
അത് ചപ്പാത്തി പൂരി
ആഹ് എൻലെ, അതൊക്കെ അത് എല്ലാ
ആഹ് വേണം. ചെല ദിവസങ്ങളില് ചോറ് തന്നെ തിന്നും. വല്ലപ്പൊഴൊക്കെ, ബാക്കിയൊക്കെ കാപ്പിയാണ്.
ഓഹ് അത് ശരി. പിന്നെ അവിടെ അങ്ങനെ ഷുഗറോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ആൾ
ആഹ് ഒണ്ടൊണ്ടൊണ്ട് അമ്മാച്ചന് ഷുഗറൊണ്ട് ആഹ് അമ്മായമ്മക്ക് ബീ പീ ശ്വാസംമുട്ട് നാത്തൂന് ശ്വാസംമുട്ട് ഇപ്പ രണ്ടു പേരും ശ്വാസംമുട്ടായിട്ട് വയ്യാതിരിക്കുവാണേ
ആഹ് തണുപ്പായോണ്ടാണോ
ആഹ് തണുപ്പായതോണ്ട് അവർക്ക് ജന്മനാ ഉള്ളതാ ഇപ്പം തണുപ്പായതുകൊണ്ട് ഭയങ്കര കൂടുതലായി അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞ് പിന്നെ കൊച്ചുങ്ങളേയും കൊണ്ടൊക്കെ നമ്മളെങ്ങനെയാ നിക്കുന്നത് അതുകൊണ്ട് മൂന്നു നേരം പോയി ഇഞ്ചക്ഷനെടുത്തിട്ട് വരും ഇവ്ടടു ത്തന്നെയാ ഹോസ്പിറ്റല്
ഓ അയ് ശരി ആഹ് അപ്പൊ പിന്നെ അമ്മള് ഫുഡൊക്കെ നല്ലോണം കണ്ട്രോൾ ചെയ്ത് അല്ലെങ്കി അമ്മള് ക ഹെൽത്തി ആയിട്ടന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടിവരും അപ്പം അല്ലെങ്കി ഇപ്പ നമുക്ക് മാത്രായി റ്റ് അങ്ങനെയല്ല അവർക്കും കൂടെ വേറെ വേറെ അങ്ങനെ വേണ്ടി വരൂല്ലേ
ആഹ് വേണം
ആഹ് ശരി അപ്പ അങ്ങനത്താളുകൾണ്ടാവുമ്പ അമ്മള് അവർക്ക് അത്രയും കൂടി കെയർ കൊടുക്കണല്ലോ
കൊടുക്കണം അതുംകൂടെ നോക്കിയല്ലേ പറ്റത്തുള്ളൂ
ആഹ് അതെ ഉം അത് ശരിയാ പിന്നെ നമുക്ക് എന്താ ഷ് ഷുഗറൊക്കെ മധുരൊന്നും തീരെ കയിക്കത്തിണ്ടാവില്ല അല്ലെ
ഇല്ല ഇല്ല കഴിക്കൂല ആഹ് ഇതിന്റെ ഷുഗറ് ഡയറ്റും എടുത്താ നിക്കുന്നെ
ഓഹ് അയ് ശരി അങ്ങനെയൊക്കെ പിന്നെ എന്താ പറയാ ഇനിയിപ്പോ മക്കളൊക്കെ വൈകുന്നേരല്ലേ വരത്തുള്ളൂ
ഒരാള് ചെറുതാ മൂന്ന് മാസം
ആഹ് അതിപ്പോ അതി അതിനെ വെച്ച് അതിനെയെങ്ങനെ നോക്കും
കൂടെ കൂടെ കരയും
അതെയോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പം ഇങ്ങനെ ഇപ്പോക്കെ പണിയെടു അല്ല പ ഓരോ ഇതാണ് ട്ടോ
അതെ അതെ മനസ്സിലായി
ഉം പണിയെടുക്കാൻ എന്താ പറയാ എനിക്ക് ആദ്യം ഞാനും ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ കുട് ട്ടുകുടുംബത്തില് വന്നിരിക്കുമ്പോ നമ്മള് നല്ലോണം പണിയെടുക്കുവല്ലോ അങ്ങനെ വെച്ചാ നമുക്ക് നമ്മളെ കാര്യം നമ്മുടെ ക്ഷീണം ഒന്നും നമുക്ക് നോക്കിയിരിക്കാൻ പറ്റൂലല്ലോ
പറ്റൂല പറ്റൂല
ഉം നമ്മളിപ്പം ഇനിയിപ്പോ എന്തെങ്കിലും ക്ഷീണം എന്തെങ്കിലും ഉണ്ടെങ്കി തന്നെ നമ്മള് അത് മറന്നിട്ട് മ്മള് പണി കംപ്ലീറ്റെയ്യണല്ലോ?
അതെ ചെയ്യും അത് അങ്ങനല്ലേ
അപ്പോ അങ്ങനെ ചെയ്യണം അപ്പോ ഞാനിപ്പോ എന്താ പറയാ ഇപ്പൊ ഞാന് ഇന്നൊട് ഞാൻപ്പോ പ്രഗ്നന്റാന്ന് പറഞ്ഞില്ലേ അപ്പൊ ആശ് അങ്ങനെ അവര് ഓരോരുത്തര് വിളിക്കുമ്പോ ങ്ങനെ ചോദിക്കും. ഹെല്പെയ്യാ ഹെല്പെയ്യാൻ ആരൂല്ലേലേന്ന് ചോയ്ക്കുമ്പോഴേ പക്ഷെ സത്യം പറഞ്ഞാല് കൂട്ടുകുടുംബം രസവാണ് നല്ല വല്ലതും ആണ് പക്ഷെ എങ്കി കൂടിട്ടും സത്യം പറഞ്ഞാ ഹെൽപ്പില്ല ആ ചെയ്യാൻ ആരും ഇല്ലെങ്കി നമു ക്കൊന്ന് ക്ഷീണം വന്നാ കെടക്കാലോ നമുക്ക് അമ്മുടെ പണി അങ്ങനെ ഒതുക്കി വെക്കണംന്ന് നിർബന്ധം ഇല്ലല്ലോ?
ഇല്ല അത് നമുക്ക് നമ്മളെ ക്ഷീണംക്കെ മാറ്റീട്ട് ചെയ്താ മതിയല്ലോ?
ആഹ് അതെ അതെ പിന്നെ അവരും വല്ല പരാതീം പരിഭവങ്ങളൊക്കെ ആഹ് പരാതിയും പ ആരും ഇല്ല അതെ അതെ അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കലുണ്ട് എന്താ പറയാ അതിങ്ങനെ അതങ്ങനെ ആലോയ്ക്കായിരുന്നു ട്ടോ ഞാനത് പറഞ്ഞപ്പോ പിന്നെ ഒന്നും പറയാൻ കിട്ടാതെ
എന്താ പറയാ അങ്ങനെക്കയാ ആഹ് അതെ അല്ല നമ്മളെന്ത് നമ്മൾ ഇപ്പൊ ഏതാണോ സാഹചര്യം നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ചും ല്ലേ എന്ത് സാഹച ചര്യാണെങ്കിലും ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് എങ്ങനെ
ആഹ് അതെ അതെ
ആഹ് ആഹ് സാഹചര്യത്തോടെ നമ്മൾ പൊരുത്തപ്പെട്ട് ആഹ് നിക്കും നമ്മളത് അത് അങ്ങനെ നമുക്ക അത്ങ്ങനെ അങ്ങനെട്ട് ഷീലായി പോകയും ചെയ്യും.
അതെ ന്ന ശരി വിളിക്കാട്ടോങ്കി.
ഓഹ് ശരി ശരി